നമസ്കാരം
ഉ
നമസ്കാരം
ഫോ കപ്ലൈന്റ് ഉണ്ടോ
ശബ്ദം കേൾക്കണില്ല. ശബ്ദം തീരെ കേൾക്കണില്ല ഹലോ ഹലോ ഇല്ലല്ല ഒട്ടും കേക്കണില്ല ഒട്ടും കേൾക്കണില്ല
ബ്ലൂടൂത്ത് കണക്ഷൻ ഓഫാക്ക്
ഞാനോ
ഞാൻ ഞാൻ
ആ
ഹലോ
ആഹ് ഇപ്പം കേക്ക്ണ്ട്
ഓക്കെ ഞാൻ ബ്ലൂടൂത്ത് ഓഫാക്കി
ആഹ്
കിച്ചണില് ഓരോ പണീല് അട്ക്കളേല് ഓരോ പണീലേനി
എന്തായിരുന്നു പണി
ചോറ് കറി വെക്ക ആണോ വൈകുന്നേരത്തത് വർക്കിന് പോവ്ണ്ട് അപ്പോ വൈകുന്നേരത്തെ കഴ്ഞ്ഞ് വര്മ്പോ ഉള്ളതൊക്കെ വേഗം വെച്ചിട്ട്ല്ലെങ്കി ടൈമ് ഇണ്ടാവില്ല
ആഹ് അത് ശെരി അത് ശെരി ഇന്നെട്ട് പണിയൊക്കെ കഴിഞ്ഞോ കഴിയാറായോ?
കൊറേക്കെ കഴിഞ്ഞു ഇനിയിപ്പോ കൊറച്ച് ചെറ്യേ അല്ലറ ചില്ലറ പരിപാടികള്ണ്ട്. അതും കൂടെ തീർന്നാ കഴിഞ്ഞു എങ്ങനെ വീട്ടില് വന്നഴിഞ്ഞാ വീട്ട് തന്നെയാണോ പൊറത്ത് പോവാറാണോ പ എന്തേലും പണിയോ കാര്യങ്ങളൊക്കെ ആയിട്ടെ
ആഹ് ആഹ്
അങ്ങനെയാണോ?
പൊറത്ത് ആഹ് പൊറത്ത്ന്ന് ഇപ്പ വന്ന്ട്ടൊള്ളൂ
ആഹ് ഓക്കെ അതല്ല ഡെയ്ലി പോവ്ന്നതാണോ വ വ ജോലിയുള്ള ആളെ ങ്കി അപ്പ നമുക്കറിയ പറയ്ണെ ആഹ് ഓക്കെ അപ്പൊ നമ്മളെ കാര്യം പറഞ്ഞാ മനസ്സിലാവും. ജോലിയുള്ള ആളൊക്കെയാണ്ന്ന്ണ്ടെങ്കി പൊറത്ത് പോയി വരുമ്പോ ഉണ്ടാവ്ണ ബുദ്ധിമുട്ടേളും കാര്യങ്ങള്.
ആഹ് ആഹ് ആഹ്
ചെയ്താ അങ്ങനെ പോവാണ്
ആഹ് ആഹ് ഇന്ന് എന്താ സ്പെഷ്യലെന്താ?
ഇല്ലല്ല സ്പെഷ്യലൊന്നുല്ല
ആഹ് ആഹ് കുട്ട്യേളൊക്കെ എന്താ ചെയ്യ്ണ്?
ച്ചത് കുട്ട്യേള് സ്കൂള്ത്തെ വർ ക്ക് കംപ്ലീറ്റെയ്യാണ്ട് അത് ഇര്ന്ന് ചെയ്യാൻ പറഞ്ഞതേര്ന്നു ഒരാള് തല നോ ക്ക്ന്ന്ണ്ട് നന്നായിട്ട് പേന്ണ്ട് മോളെ തലേലേ
ആഹ് അത് ശെരി എന്റെ മകളെ തലേലുണ്ട്.
ഇണ്ട്ല്ലേ ആഹ് അല്ല എല്ലാ മക്കളതും ഉണ്ടായിരിക്കും കു ഒന്നും പറയാനൊന്നുല്ല ഈ സ്കൂള് പോണ മക്കളല്ലേ
ഉം ഉം
ഇപ്പൊ എന്നും ഇങ്ങനെ ചീന്താണെങ്കിലൊക്കെ കൊറച്ച് കൊറയും പക്ഷെ മ മക്കളെ നമ്മുക്ക് കിട്ടൂലല്ലോ നമ്മളെ കയ്യില് കിട്ടൂലല്ലോ എങ്ങനെന്ന് പറഞ്ഞാ നല്ല ഈരും പേനും ആണ്.
ഉം ഞാൻ ഇവിടെ ചീ ത്ത പറഞ്ഞ് രണ്ട് അടിയൊക്കെ കൊടുത്തിട്ടൊക്കെ പേൻ ചീകാൻ ഇരിക്കൊള്ളൂ.
ആഹ് ആഹ് അടിച്ചാലങ്ങനെ കരയൂ അപ്പൊ പിന്നെ കരഞ്ഞോണ്ടിരിക്കുമ്പോ നമ ക്കഹ് ബുദ്ധിമുട്ടല്ലേ ഏഹ് അപ്പ ഇന്നട്ട് ഇന്ന മര്യായ്ക്ക് കാണിച്ചു തരാണെങ്കിൽ കൊഴ പ്പല്ല അല്ലാത്തോളും കാട്ടി തരൂല അപ്പോ രണ്ട് അടികൊട് ത്തിട്ടാണെങ്കിലും നമ്മള് ഇര്ത്തും കൊറച്ചേരോക്കെ പക്ഷേ നമ്മള് മക്കളല്ലേ എത്രാച്ച്ട്ടാ ഇപ്പം ഇര്ത്താ
അഹെന്നെ ഇവിടെ രണ്ടൂസം കൂടുമ്പളോക്കെ ചീകലൊള്ളൂ ഇന്നാ തന്നെ ഒരുപാട് പേനാണ്
ഉം
കുട്ട്യാളെ അച്ഛനാണ് ചീകികൊടുക്കാറെയ്
ആഹ്
ആഹ് ഞാൻ പറഞ്ഞാലൊന്നും കേക്കൂല അച്ഛൻ പറഞ്ഞാ പിന്നെ വേഗം വന്നിരിക്കും
അച്ഛനും മകളും കൂടെ ഒരുമിച്ചിരുന്നാൽ ചെയ്യല്ണ്ട് ഞമ്മള് പറയ ക്കാളും കേക്കാ അച്ഛന്മാർ പറയ്ണതാണ്
ആഹ് പിന്നെ പേൻ മാറാ പോകാൻ പേൻ മരുന്നൊക്കെ തേച്ചാല് കൊറേറെ
അങ്ങനെ ഞാൻ മോള്ക്ക് തേച്ചുകൊടുതീനിം നല്ല മാ വരും പഷേ അത് അതുപോലെ തന്നെ വീണ്ടും വരും പിന്നെ പേൻ ഇല്ലാ ഇന്റെ തലയിൽ പേൻ ഇല്ലാ പറഞ്ഞോണ്ടിരിക്കും അപ്പ പിന്നെ പിന്നീ പിന്നീ ഇതേമാതിരി സ്കൂൾക്ക് പോവല്ലേ നല്ലോം പേൻ ഉള്ള കുട്ടിയാളും ഉണ്ടാവും നമ്മള് കൊറേ കളഞ്ഞിട്ടും കാര്യ ഒന്നും ഇല്ല
ആഹ് ഇന്റെ രണ്ടാമത്തെ മകക്ക് അങ്ങനെ പേൻ ഇണ്ടായിട്ട് അവള് അവളെ വല്യച്ഛന്റെ വീട്ട്ന്ന് തേച്ചു
ആഹ്
ഇപ്പ വേറെ പേനൊന്നും കേറിട്ടില്ല ഇത് തേച്ചത് കൊണ്ടാ തോന്ന്ണ് വേറെ പേനൊന്നും കേറിട്ടില്ല
ആഹ് ഇണ്ടാവും ചെലപ്പോ ഏതെങ്കിലും ഒക്കെ ഒന്ന് വന്ന് കൂ ഇണ്ടാവോ അറിയില്ല മുട്ട ഇട്ട് പെരുകാൻ വല്ല്യ പ്രയാസം ഇല്ലാത്തൊരു ജീവിയാണീ പേന് പറയ്
പേൻ ആഹ്
ആഹ്
കുട്ട്യാളെ തലേല് മാത്രല്ലല്ലോ വല്ല്യോരെ തലയിലൊക്കെ പ്പോ കുട്ടിയാള് തലയിൽ ഇള്ളതോണ്ടേ കേറും അപ്പം എന്നും ചീകി കൊടു ക്കേണ് ഏറ്റവും നല്ലത്
ആഹ് കിട്ടൂല അയിന് ആളെ കിട്ടണ്ടേ ചീന്തണെങ്കി പിന്നെ അങ്ങനെയൊക്കെ നിർബന്ധിച്ചൊക്കെ ഇരുത്തും ചായ കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോ ചോറിന്റെ പരിപാടിയിലേക്ക് നിന്നത് ഇനിയിപ്പോ ഉം കൊറച്ച് വേറെ പരിപാടികളും കൂടെ ഉണ്ട് ചെറിയേ ഒന്ന് രണ്ട് പരിപാടി നമക്ക് വളക്ക് കാട്ടല് കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പോ അതിപ്പോ കൊറ ച്ച് ഒന്ന് രണ്ടീസായിട്ട് ഇല്ല കാരണം നമ്മളെ ഏഹ് ഇങ്ങളെ ഇതില് ഇങ്ങനെയ് ഹിന്ദു ആചാരപ്രകാരം നമ്മള് വൈന്നേരം വളക്കാട്ടുലെ ഇനി നമ്മള് ഈ മെൻസസാവൽ ടൈമിലൊന്നും പറ്റൂല ഉം അപ്പോ അങ്ങനെ ഒരു ടൈമ് ആണ് ഇപ്പോ അതുകൊണ്ട് ഇപ്പ അത് അതൊന്നും ചെയ്യ്ണില്ല
ഉം ഉം ഉം ഞാനാണെങ്കി ഇപ്പം ഇന്റെ വീട്ട്ക്ക് വന്നതാണ് ഇപ്പ ഇഞ്ഞിയിപ്പോ ഇവിടെ ചോറും കറിയൊക്കെ ചോറും കറിയൊക്കെ വെച്ചിട്ട് വാണം
ആഹ് എന്താണ് വീട്ടില് എന്താണ്
അല്ല വീട്ടില് വെറുതെ വന്നതാ ഇന്ന്താ കുട്ട്യോള് ആ കുട്ട്യോള് പറയിണ്ട് നാളെ പോവാ പറയിണ്ട് ഇനി നാളെ പോണുള്ളൂ
ആഹ്
അങ്ങനെ ക്കേണ് പഠിക്കാള്ള ബുക്കൊക്കെ എടുത്ത് പോന്നാണ് കൊറെ പഠിക്കാണ്ട് കുട്ട്യോൾക്ക് വൈന്നേരം ബാക്കിയൊക്കെല് കഴിഞ്ഞിട്ട് പഠിപ്പിക്കണം ഉം ഉം അവിടെ എങ്ങനെ മഴണ്ടോ
ഇതാ ഇപ്പൊ മഴ ചാറാണ് പൊറത്ത് ഞാൻ വർക്ക്ഷാപ്പ്ത്തെ ഏട്ടെന്റെ ഷോപ്പ്ത്തെ ഡ്രസ്സള് അലക്ക ട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മഴ വരുന്ന കണ്ടപ്പോ വേഗം പോയി ഓടി എടുക്കായിരുന്നു
ഉം ഇന്നലെയൊക്കെ നല്ല ചൂടേര്ന്നുല്ലേ ഇവിടെക്കെ നല്ല വെയിലായിരുന്നു ഇന്നലെക്കെ
വെയിലോ
നടക്കാനൊക്കെ ഭയ ആഹ് ഇന്നലെ ഇവിടെ നല്ല ചൂടേരുന്നു ഉം ഉം ഇന്നിപ്പോ മഴയും വെയിലുംക്കെ ആയിട്ട് അങ്ങനെ പോണ് മഴ കൊണ്ടിട്ടാ തോന്നണ് ഇപ്പ ജലദോഷം പനിയൊക്കെയാണ്
എല്ലാർക്കുംണ്ടേ ഞാനും എന്റെ വീട്ടിലൊന്ന് പോയി അതെ ഞാനും എന്റെ വീട്ടിലൊന്ന് പോയി വന്നേനു അപ്പൊ നാത്തൂന് പനിയുണ്ട് അപ്പ നാത്തൂനും പറയ്ണ് ണ്ട് ഇനി എന്റെന്ന് കിട്ടിയതാവും എല്ലാർക്കും ഏ അനിയത്തിന്റെ മോക്കൊക്കെണ്ടേ
ആഹ് ആഹ് ഉം വയറൽ പനി പിന്നെങ്ങനെ പടര്ല്ലേ
ആഹ് അപ്പൊ അവള് പറയ അവള് അടുത്ത്ന്ന് ഇണ്ടായതാണ്
ആഹ്
ആഹ് അങ്ങനെ
ആ പിന്നെ സ്കൂളിലൊന്നും പോകാനും പറ്റാത്ത അവസ്ഥെ കുട്ട്യോക്കെ രണ്ടാക്കും ഇവിടെ പനിയാ ഇനി നാളെത്തോട്ട് നാളെത്തോട്ട് വിടണം
ഉം ഉം
ഉം ഹസ്ബൻഡിനും ചെറ്യ മകൾക്കും മാത്രമേപ്പ പനിയില്ലാത്തുള്ളൂ
അതയോ
അങ്ങനെ ഉം പിന്നെ എന്തൊക്കെ
വേറെപ്പന്താ അങ്ങനെ ഓ സുഖം തന്നെയാണ് ചെറുതായിട്ടിപ പറഞ്ഞമാതിരിയുള്ള തലവേദന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒക്കൊണ്ടാവു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ കാലാവസ്ഥ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ ഒരാൾക്ക്ണ്ടായ അടുത്താൾക്ക് പനി അങ്ങനത്തെ സംഭവങ്ങളും അല്ലേ ഇപ്പൊ മോനെ രണ്ടു ദിവസം സ്കൂൾക്കൊന്നും വിട്ടിട്ടില്ലായിരുന്നു
ആഹ് എന്ത് ആ അത് അതന്നെ ഉം ഉം എല്ലോടുത്ത് പോ വയറൽ പനിയാണ് ഉം
തലവേദനേണ് ചുറ്റും വരുന്നത് അപ്പൊ പനിയൊന്നുമല്ല തലവേദനയാണ് ഇത് തന്നെ അല്ലിയോ നീരറക്കത്തിന്റെ ഭാഗമായിട്ടും പിന്നെ മൈ- ഇതിന്റെ കാര്യം അങ്ങനെ ഇപ്പ എല്ലാർക്കും ഉള്ള ഒരു അസുഖങ്ങള് ആണ് ഇത്
ഉം മൈഗ്രൈൻ നല്ല വേദനയാണല്ലോ അല്ലേ
ഓ ആണ് അനുഭവിച്ചോർക്കെ അതിനൊക്കെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകള് അറിയുള്ളു
കൊറെ ആയി ഇതെന്ന് തൊടങ്ങിയതാ മൈഗ്രീൻ എന്ന് തൊടങ്ങിയതാ
കൊറെയായി കൊറേയായി അതിയിങ്ങനെ ഇടക്ക് വരും നമുക്ക് ടെൻഷൻ ഇണ്ടായ വരും ഫുഡ് നേരത്തിന് കഴിച്ചില്ലെങ്കിൽ വരും വെയിലുകൊണ്ടാ വരും ചെല സ്മെല്ലുകള് മണങ്ങള് ചെറിയ മണങ്ങള് പറ്റാത്ത അവസ്ഥ എനിക്ക് വരാറുണ്ട് നമ്മള് ആഹ് പിന്നെ- അങ്ങനെക്കെയാണ് തൈറോയ്ഡ് ഇഷ്യൂ കാര്യങ്ങളൊക്കെയിണ്ട് അപ്പാ അപ്പഴും വരാൻ താൽപര്യ
അസുഖം വരാൻ വേറെ കാരണങ്ങളൊന്നും-
ആഹ് ഹ ഹ ഹ ഉം ഉം
പിന്നെ എന്തൊക്കെയാ മക്കളൊക്കെ ദാ - ടി വി കാണുവാണ്
ആഹ്
ഉം ഇനി വെളക്ക് വെളക്ക് ആഹ്
ഏഹ് എഴുതാം പറഞ്ഞിട്ടിണ്ട് ആഹ് ടി വി വെച്ചോണ്ട് എഴുതുണ്ട് എന്നാലും കൊഴപ്പവില്ല എഴുത്ത് അവിടെ നടന്നോട്ടെന്നുള്ളതില് അതിന്റ അത് നടക്കട്ടേൽ നടന്നോട്ടു നടന്നോളൂവല്ലോ അപ്പ ആ ഒരിതില് അതിനെ-
ആഹ് ഇനി വേണോ വെളക്ക് വെക്കാൻ പറയട്ടെ ഇനി സമയായില്ലേ
സമയം ആയോ ഇനി വേണെ- വെക്കലുണ്ടോ അതോ എല്ലാരും ചെലെ സമ ഓരൊക്കെ എ നാമ നാമം ചൊല്ലാന്ന് പറയണത് ഈ- ആഹ് ആഹ് വാങ്കു കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേയിട്ട് അങ്ങനെയൊക്കെ ഇണ്ടല്ലോ
ആഹ് ആ ആഹ് ആഹ് ആഹ് സമയായി സമയം കഴിഞ്ഞു
ആഹ്
ഉം പറയട്ടെ പിന്നെ എന്തോ പറ്റി ആഹ് ആഹ് ആ ശരി